ക്ലിയർ അല്ലേ?
ആഹ് കേക്കാം കേക്കാം
മ് എന്താ വിശേഷം? ഓ കേൾക്കുന്നുണ്ട്
ആഹ് എന്തെടുക്കുവാ?
ഞാന് അടിച്ച് വാര്
എന്തോ
അടിച്ചു വാരുവാണ്
ആണോ ആഹാ കാപ്പികുടിയൊ
ആഹ്. ഓഹ് കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് മക്കളെക്കെ സ്കൂൾലേക്ക് പർഞ്ഞയ്ച്ച്.
ആണോ വല്ല്യ കുട്ടികളാണോ അതോ കുഞ്ഞി പിള്ളാരാണോ വല്ല്യ കുട്ടികളാണോന്ന്.
ആഹ് വൽത് വൽതുണ്ട് വൽ ഉം ഒന്ന് പ്ലസ് ടു പഠിക്ക്ണണ്ട്.
ആഹാ ഓർ എത്ര പേരാ രണ്ടു പേരോ. ആഹാ എത്രയിലൊക്കെ അപ്പൊ.
എത്രയിലൊക്കെ അപ്പൊ. ഒരാളേഴിൽ ഒര ഒരാള് പ്ലസ് ടു ഒരാള് ഉം എട്ടില് ഒരാള് ഏഴില്.
ആ ഹാ ഹാ ഹാ ആഹ് എങ്ങനെ പോവും സ്കൂൾ ബസ്സ്ണ്ടോ അതോ.
അല്ല അവിടെ അടുത്തന്നെണ് സ്കൂള് നട്ന്നു പോവും പിന്നെ മഴയാണെങ്കില് ഹസ് ബൻഡ് പോയി വണ്ടിയായിട്ട് പോയി കൊണ്ടുവരും.
കൊണ്ടുവരുവല്ലേ ആഹാ.
ഉം എന്താ ചെയ്യണ്ടോ.
ആഹ് എന്തായിരുന്നു കാപിക് ഹലോ.
കാപ്പിക്ന്ന് ഉപ്പുമാവ്.
ഉപ്പുമാവായിരുന്നു ആഹാ കഴിച്ചോളൂ ഒരു ആഹാരക്കെ കഴിക്കുന്നതിന് കൊഴപ്പുണ്ടോ മടിയാണോ.
ആഹാരൊക്കെ ഞാൻ കഴിക്കല്ണ്ട്.
അല്ലന്ന് കുട്ടികള കുട്ടികൾ.
കുട്ട്യേക്ക് കഴിക്കാന് ആ ഓൽക്ക് നല്ല എന്തെങ്കിലും വേണം.
ആഹ് ഉപ്പുമാവൊന്നു ഒരു ആഹ് അതെ. ഉപ്പുമാവന്നും ഒരുമാതിരിപ്പെട്ട പിള്ളാർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ അത്.
അയ്ല് നല്ല കറി കറി വേണം ചിക്കൻ കറി വേണം എന്നാ കഴിക്കും. അപ്പൊ ഞാൻ അങ്ങനെണ്ടാക്കും.
ആഹ് ആഹ് ആഹ് നമ്മള് മാത്രേള്ളൂ വീട്ടില് അതോ അമ്മ എല്ലാരും ഉണ്ടോ അതോ.
ഓലൊന്നല്ല ഞങ്ങൾന്നള്ളു സ്വന്തം വീടാ ഉം ആഹ് ആഹ്. ഹസ്ബൻഡും ഞാനും മൂന്ന് കുട്ടികളും ഉം. ആ ഇന്ന് മഴ കൊർച്ച് പിന്നോട്ട് നിക്ക്ണ്ട്. ഇപ്പൊക്കെ വെയിലാ രാവിലെക്കെ പെയ്തിനെ.
ആണോ ആ ഇവിടെ ഇന്നലെ ഉം ഇന്നലെ പെയ്ത് ഇന്നിപ്പം. അ മു ഇങ്ങനെ മഴക്കാറ് കേറി നിക്കു പക്ഷെ ഇതവരെ പെയ്തില്ല. മഴക്കാറ്ങ്ങനെ കേറി നിക്ക്യും ഉം.
എന്താ വർക്കെയ്യ്ണ്ടോ.
ആഹ് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഇന്ന്പ്പൊ ലീവായിരുന്നേ. ആഹ് ഞാൻ ഫിനാൻസില.
ആഹ് പ്പ കാപ്പി കുടിച്ചിലേ.
ആഹ് കാപ്പിയൊക്കെ കുടിച്ചു ഉം കാപ്പി കുടിച്ചു അങ്ങനെപ്പ ചുമ്മാ ഇരിക്കുവായിരുന്നു. ഉം.
ജോലിയൊക്കെ കഴിഞ്ഞോ.
ആഹ് ജോലിയൊക്കെ അങ്ങനെ നടക്കുന്നു. കൊർച്ച് തുണി കഴുകാനുണ്ട് അത് ആഹ്. പിന്നല്ലാണ്ട് നൃത്ത പരിപാടിയൊക്കെ കഴിഞ്ഞു.
ഉം ഞാൻ തൊടങ്ങിട്ടേള്ളു.
ആണോ.
ഹ്, ഹ് പക്ഷെ ഉച്ച ഉച്ചക്കത്തേക്ക് ഇല്ലേക്കായി.
ആഹ്, അതിപ്പ രാവിലെ വെക്ക്മ്പോ എല്ലാം ആവു അല്ലോലേ
ആഹ്, മക്കൾക്ക് സ്കൂളിൽ കൊണ്ട്പോകാൻ വേണ്ടിട്ടൊക്കെ ആക്കീനി ഉം, ഇഞ്ഞ് അല്ലാ ത്ത പണികളൊക്കെ ഉണ്ട്. അപ്പൊ അയിന്റെ ഇ ടയില് ന്യൂ ന്യൂസ് കണ്ടോണ്ട് നിക്കിയെനി.
ആണോ.
ഹ് എവിടെ ഒരു കൊല്ലത്ത് എവിടോ ടിപ്പറ് മൂന്ന് കുട്ടികളെ അല്ല സ്കൂൾ ബ മക്കള് ബസ്സിന് കാത്ത് നിക്കേനി
ആഹ് ആഹ് ആഹ്.
അയില് ടിപ്പറ് അങ്ങോട്ടേക്ക് കേയറിട്ട് കുറെ ആൾ മരിച്ചില്ലേ?
ആഹ് ആഹ്
ഉം, ന്യൂസ് കണ്ടോ കേട്ടോ?
എന്തോ?
ഇങ്ങള് കേട്ടോ ന്യൂസ്കേ
ഇല്ല കേട്ടില്ല കേട്ടില്ല ഇപ്പോ പറഞ്ഞപ്പോഴാ പിന്നെ കുട്ടികളുമായി എപ്പഴ വരുന്നേ?
ഓല് നാലര നാലര ക്ക് വരുന്നോല്ണ്ട് അഞ്ച് മണിക്ക് വരുന്നോല്ണ്ട് ഒക്കെണ്ട്.
ഉണ്ടോ ആഹ്, ആഹ്, ആഹ്, ആ ഇവിടെ എനിക്ക് ഒരു മോള് അവള് എൽ കെ ജിയിലാണേ.
ഏഹ്.
ആ അവള് മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ വരും രാവിലെ എട്ടേ മുക്കാലൊക്കെ ആവുമ്പോ
അപ്പോ വീട്ടില് വെറെ ആരോ ഉണ്ടോ മോളെ നോക്കാന്?
ആ അമ്മയൊക്കെ ഉണ്ട്.
ആഹ്.
ആഹ്
ഫിനാൻസ് ഒക്കെ എങ്ങനെ പോണു?
ഉം കൊഴപ്പല്ല നന്നായിട്ട് പോവുന്നു. ഉം, ഉം പിന്നെ അങ്ങനെയൊക്കെ പോവുന്നു. വേറെന്താ ചക്കയും മാങ്ങയുടെക്കെ സീസൺ കഴിഞ്ഞോ അതോ ഒക്കെ ഉണ്ടോ?
ഒക്കെ കഴിഞ്ഞ് മഴ പെയ്ത പിന്നെ ഒന്നും
ആഹ് വെള്ളം കയറുവല്ലോ എല്ലാ ത്തിലും അല്ലേ.
ആ ഒരു ടേ ടേസ്റ്റ് ഉണ്ടാവുല.
ആഹ് അതാണ് പിന്നെ വറുക്കാൻ എടു ത്താലും ഭയങ്കര പാടായിരിക്കുവല്ലോ പൊട്ടി പൊട്ടി ഇങ്ങനെ ഇതാവുല്ലോ. വെള്ളമൊക്കെ ഉണ്ടോ നമുക്ക് അതോ ബോർവെല്ലാണോ അതോ കിണറൊക്കെ ഉണ്ടോ?
വെള്ളം മ് ഇപ്പൊ ഇണ്ട് ‌ വെള്ളം ഇണ്ട് മൂന്ന് നേരെ മുന്നിൽ തന്നെ ഇവിടെ ഒരാളെ കിണറുണ്ട് അതിന്ന് മോട്ടർ വെച്ച്ണ് പിന്നെ വാട്ടർ അതോറിറ്റിന്റെ വെള്ളം ഇണ്ട്.
ആഹ്, ആഹ്, ആഹ്, ആഹ്
പിന്നെ ഇവിടെ പഞ്ചായത്തിന്റെ വെള്ളം ഉണ്ട്.
ആ വെള്ളത്തിന് അങ്ങനെ പ്രശ്നം ഒന്നുല്ല. അപ്പൊ വെയിലൊക്കെ ആവുമ്പോ വെള്ളം
ഇണ്ടാവുല വെയില് ആവുമ്പോ ബുദ്ധിമുട്ടാ.
ബുദ്ധിമുട്ട് ആഹ്.
മറ്മറ്റേലൊക്കെ വെള്ളംണ്ടായും എന്തായാലും കുറവ് നെണ് വേനലന് ബുദ്ധിമുട്ട
ആഹ ആ അതെ ഉം അവിടെന്നെ പ്രധാനമായിട്ട് കൃഷിയള്ളൂ നമുക്ക്?
ഞങ്ങൾക്ക് ഞങ്ങന് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും.
ആണോ ആ അല്ലാണ്ട് നെല്ല് അങ്ങനത്തെ ഇതൊന്നും ഇല്ലെ? ഇല്ലെ നമ്മടെ ഇവിടെ ഏലം കുരുമുളക ഒക്കെയാ.
ആഹ ആ.
ഉം.
അപ്പോ ഇങ്ങള് മലയോര പ്രദേശത്തായിരിക്കും. ല്ലെ.
ആഹ്.
ആഹ ഇവിടെ അതൊന്നുമല്ല എന്നാലു നമ്മള് സാധാ ഒരു ഇത് ഇങ്ങനെ പ്ലാവ്, മാവ് അങ്ങനെയൊക്കെ ഉണ്ട്.
ആഹ
പിന്നെ കുരുമുളക് അവിടത്തെ അങ്ങനെ ഒന്നും ഉണ്ടാവൂല. കൊറച്ചൊക്കെ ഉ അവിടെയക്കെ ജാതി അങ്ങനത്തൊക്കെ നല്ലവോണം ഉണ്ടാവലോ അവിടെ അതൊ
ആ അതെ അതെ ഇവിടെ അത്യാവശ്യം എല്ലാം ഒരുമാതിരിപ്പെട്ട പ്ല എല്ലാ സാധനവും ഉണ്ട് ജാതിയുണ്ട്, ഏലം, കുരുമുളക്, കാ പ്പി, റ റബ്ബർ ഒന്നും അങ്ങനെല്ല കേട്ടോ റബ ഒന്നല്ല ഉ ബാക്കിയൊക്കെ അത്യാവശ്യം ഉള്ളല്ലോ
റബർണ്ട് എന്നാലും തോനെ കൂടുതലൊന്നുമല്ലട്ടോ
ആഹ ഇവിടെ അങ്ങനെ റബറേ ഇല്ല. ഉം വേറെ സ്ഥലം അതന്നെ ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങളല്ലേ കൂടുതൽ.
ഉം അവിടെക്കെ ഇന് കൂടുതൽ സമയവും മഴയും കിട്ടും. കിട്ടൂലെ നിങ്ങക്ക് എപ്പോഴും മഴ ഉണ്ടാവൂലെ.
മഴ ഈ വർഷം പൊതുവേ കുറവ ആദ്യത്തെ ആ ജൂൺ മാസത്തെ പെയ്ത ആതേ ഉള്ളു അത് കഴിഞ്ഞ പ്പോഴത്തേക്കും പിന്നെ ഭയങ്കരമായിട്ട് കുറഞ്ഞു, പിന്നെ അനെ വലിയ അവിടത്തേക്കെ അത്ര ചൂട് കാണാ ചൂടില്ല ച തുടങ്ങച്ചിരി കൂടെ തണുത്ത കാലാവസ്ഥയ എപ്പോഴും.
ഉം എന്താ ഉണങ്ങികിടി
അതിനൊക്ക ഒത്തിരിടുത്ത് ബുദ്ധിമട്ടക്കെ ഉണ്ട് കേട്ടോ ഉം നമ്മുക്കല്ല അല്ലാതൊക്കെ ഒത്തിരി എടുത്ത് ഇതക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടരുമ്പോ നല്ല വെയിലൊക്കെ ആവുമ്പഴേ നമുക്ക് ഇവിടെ കുളവും കണറുണ്ട്.
ആഹ്
ആഹ്
കൂടുതലും കുളത്തിലെ വെള്ളമൊക്കെ ആണല്ലോ അല്ലേ
ആ അതെ കിണറ്റിലെ വെള്ളം കുടിക്കൻ എടുക്കും. കുള്ളത്തിലെ പിന്നെ നമുക്ക് വീട്ട മറ്റേ അലക്കാനും, കുളിക്കാനും.
ഉം ഉം
ഒരു എഴുതിയ എടുക്കും ഉം
ആഹ വേറെ സ്ഥലത്ത് ഒരു ഇത്. അപ്പോ പിന്നെ കൃഷിന്ന് പറഞ്ഞാൽ സാധാ കൃഷികളൊക്കെ തന്നെള്ളു ഉം എന്നാലും എന്റെ വീട്ടിലും എന്തെങ്കിലൊക്കെ ചെയ്യും ഞാനും പ്ലാവ്ണ്ട് മാവ്ണ്ട് അങ്ങനെയൊക്കെണ്ട്
ആണല്ലേ ആഹ്
അതൊക്കെ കൊറഞ്ഞ സസ് ഉം സ്ഥലേ ഉള്ളൂ
ആഹ് കൊറച്ച് സ്ഥലം ആഹ് ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യണെ നല്ല സ്ഥലം വേണം ഇ ഇപ്പ ഏലത്തിനൊക്കെയാണേലും ഏക്കറ് ഇത്ര സ്ഥലം വേണം ഇച്ചിരി എടത്തൊന്നും ആരും അങ്ങനെ വെക്കേല അപ്പ ഇവിടയൊക്കെ സ്ഥലമാണ് ഇവിടെ കൂടുതലും വീടത്ര ഏഹ് സെറ്റപ്പ് ഇതല്ലെങ്കിലും സ്ഥലവാ ഒ അതുവല്ല കൂടുതലായി
ആഹ് ഇവിടേക്ക അഞ്ച് സെന്റില് അഞ്ച് സെന്റില് ഇതില് വീടാ ഫുള്ള് വീടുകളാ
ആഹ് അത് നല്ല നല്ല വല്യ വീടുകളൊക്കെ ആയിരിക്കൂല്ലൊ
ആഹ് വല്യ വീടുകളന്നെ
ആഹ് ഇവിടെ വീട് നോക്കേലാ സ്ഥലമാണ ൽ കൂടുതല്
ക്കെ രണ്ടു നില വീടുകളാ
ആഹ്
ഒരു വിധൊക്കേ
എല്ലാർക്കുമല്ലേ ഉം ഉം ഇപ്പോം വീ നമ്മുടെ വീട്ടില് ആരൊക്കെയുണ്ട്
ഞാനും ഹസ്ബൻഡും മൂന്ന് കുട്ടീം പിള്ളേരും ആഹ് എന്റെ വീട്ടിലല്ലേ അല്ലേ ഞങ്ങൾ രണ്ട് മൂണാ
ആഹ് ഹാ ഹാ
നിങ്ങക്ക് ഒരു അനിയത്തിയും ഉണ്ട് പിന്നെ ഒരാങ്ങളയും ഉണ്ട്
ആഹ് ഉണ്ട് അടുത്താണോ വീട് അതോ കൊറേ പോണോ നമ്മുടെ ഇവിടുന്ന്
പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്യണം
ആഹ് ഹ ഹ ഉം അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ എടക്ക് വീട്ടിലൊട്ടക്ക പോകാലോ
ആഹ് പോവലുണ്ട്
ആഹ് ഹ ഹ
എടയ്ക്ക് പോവും
ആഹ് ഹ
പിന്നെ ഇപ്പം കുട്ട്യള് മദ്രസ സ്കൂളൊക്കെ ആകുമ്പോൾ പിന്നെ വല്ലാതെ അങ്ങനെ ഒന്നും കഴിയൂല നമ്മൾ ഒരു കുടുംബമായി കഴിയുമ്പളെ
അത് തന്നെ പഴയ ഒരിത് കിട്ടത്തില്ലല്ലോ ഇടയ്ക്കൊന്ന് ഓടി പോവും പിന്നെ വരും അങ്ങനെയല്ലേ
പിന്നെ ഹസ്ബന്റിനെ ഇവിടെ ഇട്ട് പോകും വേണ്ടേ പോകുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ അവരെ കൂടെ പോരണം അപ്പൊ പിന്നെ ഓല ജോലിയൊക്കെ മുട്ടൂലേ അപ്പൊ അങ്ങനെ ഫാബ്രിക്കേഷൻ വർക്കാ
ആഹ് ഫാബ്രിക്കേഷൻ ആഹ് ആഹ്
ഉം
ആഹ് ആഹ് അങ്ങനെയേക്കല്ലേ
ഉം അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും കൊഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകണ്ട്
കുഴപ്പില്ലാണ്ട് ഉം പിന്നെ എന്താണ്
മോള് പോ പോയോ ഇന്ന് ക്ലാസ്സില്
ആഹ് അവള് പോയി രാവിലെ പോയി ഞാൻ പറഞ്ഞില്ലേ എട്ടെ മുക്കാലൊക്കെ ആവുമ്പോൾ വണ്ടി വ മടി അങ്ങനെ കൊഴപ്പൊന്നുമില്ല ചില ദിവസം വൈകിട്ട് ഇച്ചിരി ബസിന്ന് എറങ്ങുമ്പ ചിലപ്പോ എടുക്കണം അടക്കാനൊക്കെ ബുദ്ധിമുട്ടാ ആ അതുകൊണ്ടൊരു അവക്ക് ഉറ ക്ക ക്ഷീണത്തിലൊക്കെ ആയിരിക്കു ല്ലോ വരുന്നേ ഉറക്ക് ബസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങി ആയിരിക്കും ചിലപ്പോ വരുന്നേ അപ്പൊ അതിന്റെ ഒരു മൂശാട്ടപിടുത്ത ഒക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ ഇല്ലെങ്കി കുഴപ്പമില്ല
രസാണല്ലോ ചെറിയ മക്കളാവുമ്പോ
ആഹ് അതെ അതെ പിന്നെ സ്കൂളിലെ ഓരോ വിശേഷങ്ങള വന്നു പിന്നെ പറഞ്ഞൊണ്ടിരിക്കും
ഉം
അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ ഏഹ് ആഹ് പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോകും ശനിയാഴ്ചേ ഞായറാഴ്ചേ പഠുത്തം ഇല്ലാത്തൊണ്ട് വെള്ളി വരെ പോയാ മതിയല്ലോ പിന്നെ അവർക്ക് ഇതുവരെ യൂണിഫം കിട്ടില്ല യൂണിഫോമിനക്കെ ഫീസ് ക്കെഅടച്ച പക്ഷെ ഇതുവരെ യൂണിഫോം കിട്ടീല അതൊണ്ട് എന്നും കളറ്ട്ടോ ട്ട് പോകുന്നേന്റെ ഒരിത് ആഹ്അത് തന്നെ ഇപ്പം നല്ല ഒത്തിരി ഒത്തിരി നല്ല ക്കെ ഇട്ടു കൊടുത്താലും മഴ ക്കെ ആയെണ്ട് ചിലപ്പോ കരിമ്പന അടിച്ച് തല്ലി പോകത്തില്ലേ
അപ്പൊ അങ്ങനെ ഒരു ഇത്
മ് അംഗനവാടിയിലൊക്കെ പോയി നേ മോള്
ആഹ് അഗംൻവാടി പോയിട്ടായിപ്പോ എൽ കെ ജിയിലോട്ട് ആയത്
ആ അങ്ങനവാടി പോണ കുട്ടികൾക്ക് പിന്നെ അത്ര ഒരു മടി ഉണ്ടാവില്ല എ ൽകെജിലേക്ക് പോവാന് ല്ലേ തീരെ പോ ആഹ് ഓക്കെ ന്നാ
ഓക്കെ